എന്തൊക്കെ വർത്താനം
ഹലോ
ഹലോ
ആ പറയും കേൾക്ക്ണ്ട്
ഏഹ് എന്തെങ്ക വർത്താനം
ായിട്ടരിക്കും കാലത്ത് ഫുട്ടൊക്കെ ഉണ്ടാക്കണ്ടിരിക്ക പച്ചക്കുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുകാണ് കിച്ചണിലാണ്
കിച്ചണിലാണല്ലേ ആഹ ഞാനും തന്നെ കിച്ചണ തന്നെയാണ്
മഴക്കരുന്നല്ലാ ഒരു ദിവസാണ് രണ്ടു ദിവസട്ട് നല്ല മഴയും കാറ്റും ഒക്കെത്തന്നായിരുന്നു എന്ന പിന്നെ കുട്ട്യേൾക്ക് ആ ഒരു ദിവസം നല്ലാം കറ്റടി കണ്ടൊക്കെ പോയി നമുക്ക് രാത്രിയിലൊന്ന കരൊണ്ടൊന്നുംല്ലായിരുന്ന്
പോസ്റ്റൊക്കെ വീണോ
ഉം ഒരുപാട് പോസികൊക്കെ വട്ട ഒരു ദിവസം കരണ്ട് ലാതെരുന്ന്
ആഹ് ആഹ് ഇവടെ ഇവടെ അങ്ങനെ കാറ്റടിച്ചിട്ടില്ല ഇക്കുറി ഇനി വേരോക്കാരം വൈകാതെ ഹ് ഹ് ഉ ആഹ് തൊടങ്ങീട്ടുള്ളൂ ഉംഎങ്ങനെ പുഴക്കല്ലെ ഏരിയേണോ
പൊഴ കൊറച്ച് കിട്ട ഇവടെ വീടിനടുത്ത്പോട് പോ പാടതൊ ക്കെയണ്ട് ഇപ്പൊ മഴ പെയ്തിട്ട് തോടൊക്കെ നല്ലത് പാട കയറിക്കുന്നുണ്ട് പിന്നിപ്പോ സ്കൂളിലാത്ത ദിവസ പിള്ളേരെ ചൂണ്ടപിടിച്ച് പാടത്തെ ഇരിക്കും രാവിലെ മുതല് വൈകുന്നേരം വരെ
ആ ആ ആ അങ്ങനെ പോവലുണ്ടോ ഓര് ഉ
ആ ആ ആ ശരി ഹലോ കേക്കണില്ലേ എവിടാ റേഞ്ച് ഇഷ്യൂണ്ടോ ഹലോ ഹലോ റേഞ്ചിന്റെ ഇഷുണ്ടോ കേൾക്കണില്ലേ
ആ ആ റേഞ്ചിന്റെ ഇഷു ഉണ്ടോ
ഇല്ല ഇവിടെ നല്ല റേഞ്ച് ഉണ്ടല്ലോ
ആ എന്തേ ആവോ നേറത്തെ കേട്ടില്ല
ആ ഞാന് രണ്ട് മൂന്ന് കോളൊക്കെ വിളിച്ചായിരുന്നു റെയിഞ്ച് ഇഷ് ഉണ്ടായില്ല
ആഹ് ആഹ് ആഹ്
ഉച്ചക്കൊക്കുള്ള വിഭവങ്ങ ഉണ്ടാക്കുന്ന
ആ ഞാ എന്താ ഇണ്ടാക്കണേ എന്ത് ച ചക്കന്റെ കുരു ഉണ്ടല്ലോ ചക്കക്കുരു ആ അത് ഇട്ട ഇങ്ങാണ്ട് ഒരു കറിയൊക്കെ ഇട്ടത്തങ്ങാണ്ട് അതിങ്ങനെ നന്നാക്കി ഇരിക്കയാണ്
ആ
അവിടെണ്ടോ ചക്കയൊക്കെ കിട്ടണ ഏരിയാണ് പച്ചക്കറി ഒന്നും ആദ്യൊക്കെ ഉണ്ടാക്കീനു ഇപ്പൊക്കെ ഉണ്ടാക്കീന്നു അപ്പൊ അങ്ങനെ ഇണ്ടാക്കിട്ടില്ല
ളുണ്ട് പപ്പായ അങ്ങനത്തെ ഇതളൊക്കെ ഉണ്ട് ഞാന് ഇതുപോലെ അടുക്കള തോട്ടിൽ മത്തന്, പയറ്, കുമ്പളിങ്ങ, അങ്ങനത്തെതൊക്കെയുണ്ട് വെണ്ട പയറ് പിന്നെഈ മഴ ആയപ്പോ പൂക്കളൊന്നുമല്ല അതൊക്കെ ഒരു നശിച്ചു പോയി വെണ്ടക്കൊക്കെ എപ്പളും കഴച്ച് കൊണ്ടി ഇരിക്കണണ്ട് പിന്നെ അധികം വിളവെടുപ്പ് ഒന്നും അടിക്കാത്തതുകൊണ്ട് ചെരങ്ങലൊക്കെ വണ്ടുകളൊക്കെ കുത്തിയിട്ട് മഴവെള്ളം കീറിയിട്ട് ഇപ്പ അത് പെട്ടെന്ന് കേടു വരം
ആ
പുറത്തുന്ന് ഫ്രഷ് തോന്നുന്നു പക്ഷെ അത് മുറിച്ച് നോക്കു മ്മം ഉള്ളിൽ കേട് വന്നിട്ടുണ്ട് ആ നമ്മള് മരുന്നടി ഈ വണ്ട്ള് വന്ന് കുത്തി മഴ രണ്ടു ദിവസം അങ്ങനെ അടുപ്പിച്ച് നിന്ന് പെയ്യുമ്പോം ആ കുത്തിലൂ വിടെ വെള്ള ഇറങ്ങിയതാ തോന്നുന്നു.
ആ ആ
അങ്ങനെ പച്ചക്കറി ഉണ്ടാക്കണുന്നത് അവങ്ങള ഇവിടുന്ന് കൃഷി ഭവനിന്ന് വിത്തോളൊക്കെ കിട്ടും അടു
എന്നിട്ട് നിങ്ങ തന്നെ ഇണ്ടാക്കല്
ആ ഹസ്ബൻഡ ഇങ്ങനെ സഹായി ചെരും ബാക്കിയൊക്കെ നമ്മളെങ്ങനെ നോക്കും അതുകൊണ്ട് വീട്ടിലക്കുള്ള പച്ചക്കറി ക്കെ നമുക്ക്വിടുന്ന് വീട്ടന്ന്ന്നെ കിട്ടും പിന്നെ പച്ചക്കറി വണ്ടികളൊക്കെ കതിയിലേ പോ പോവാറുണ്ട് ബാക്കി അങ്ങനെ പോവും പിന്നെ നമ്മൾ പിന്നെ പിന്നെ പിന്നെ പിന്നെകടയൊക്കൊക്കെറുമ്പോൾ ഒരാഴ്ചയക്ക ഉള്ളതൊക്കെ അങ്ങനെ വാങ്ങിട്ട് ഫ്രിഡ്ജില് ശൂഷിക്കാറാണ് അവിടെങ്ങനെ കടലവാങ്ങാറ അത് ഇങ്ങനെ വണ്ടീന്ന് പോകുമ്പോഴാണോ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാറ്
അല്ല കടയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരും വണ്ടിയില് ഇടക്ക ഒക്കെ അതിൽ കൂടെ പോവലുണ്ട് അപ്പൊക്കെ എന്തേലും ഒക്കെ കൈ്യുന്നതൊക്കെ എന്തെലുംണ്ടെങ്കിൽ അങ്ങനെ വാങ്ങും
ആഹ ഇതില് ഓരോ ആഴ്ച സെയിലായിട്ട് ഫ്രൂട്ട്സ് വണ്ടികള് പച്ചക്കറി വണ്ടികള് ഒണക്കമിൻ വണ്ടി അങ്ങനെയൊക്കെ ഓരോ ഐറ്റംസ് വണ്ടികള് ഇങ്ങനെ ധാരാളം പോവലുണ്ട് ഇപ്പം അതുകൊണ്ടിപ്പോ ആ അതുകൊണ്ടിപ്പോ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ട് വരാ ടൗണിൽ നിന്ന് കൊറച്ചൊരു ഉള്ളേരിയാണ് വീട് വരു ന്നത് അപ്പൊ കടെന്നൊക്കെ നമുക്ക് പോവാൻ കൊറച് ബുദിമുട്ട് വരാറുണ്ട് അപ്പോ ഇങ്ങനെ ഒക്കെ ആവുമ്പൊ
ആശ്വാസം ആഹ് ആഹ
പിന്നെ വേറെ വണ്ടികളും ഇഷ്ടംപോലെ ധാരാളം അങ്ങനെ പോവും അപ്പൊ നമുക്ക് പോണം എന്നുണ്ടെ ഈ വണ്ടിൽ അങ്ങനെ പോയാലും മതി
ആഹ് മതില്ലേ ആഹ ആഹ ഉം പിന്നെ ഇന്നിപ്പോ കാലാവസ്ഥ എങ്ങനെയുണ്ട് ഉം
മഴ കൊറവാണ് വെയിലിങ്ങനെ
പൊതിച്ച് ആഹ ഉണ്ടോ വർന്നക്കണോ വെയില് കേൾക്കാതെ പോയോ ഹലോ
അവിടെ വെള്ളത്തിനെ കിണറാണോ യൂസ് ചെയ്യനെക്ക്യ മഴയൊക്കെ പെയ്തിട്ട് കിണറിലൊക്കെ ധാരാളം വെള്ളായില്ലേ
ആ ഇവിടെ ഇവിടെയിന് ഇവിടെ അടുത്താണ് കെണറു ഞങ്ങൾക്ക് എന്താ കൊറച്ച് വിട്ടാണ് ഞങ്ങളെ കിണറ് പാടത്തിൻ്റെ അടുത്താണ് വെള്ളക്കൊണ്ട് കെണറില്ല ഞങ്ങള് അടുത്തന്ന് ഇവിടെ കുത്തിട്ട് കണ്ടിട്ടില്ല ഉം
ഈ ഇത് പാട അങ്ങനെ ഉണ്ടോ സർക്കാറിനു
ലൈൻ മൊബൾ ആ ലൈ നമ്മളെ ഇപ്പ നമ്മളെ ഇതിന്റെ മോദിന്റെ ഒക്കെ ഇപ്പൊ എല്ലോടത്തും കൂടി വരുന്നുണ്ടല്ലോ ആഹ കെണ കണക്ഷൻ കിട്ടിക്കണേ അവിടെ ഉണ്ട് അത് അങ്ങിട്ട് വന്നിട്ടില്ല വരല് തൊടങ്ങിട്ടില്ല പിന്നെ ഭക്ഷണൊക്ക ആയോ എന്താ ഉണ്ടാക്കണന്ന്
ഉച്ചക്ക് കുമ്പളങ്ങ കറി ഉണ്ടാകും അടുപ്പത്തിരിക്കുന്നുണ്ട് ചോറായിട്ടുണ്ട് ഫിഷ് വാങ്ങിയിട്ട് ട്ടുണ്ട് അത്മക്ക് ഇരുന്നിട്ടില്ല ഏഹ് രാവിലെയ ഉച്ചക്കുള്ളത് രാത്രി ക്കുള്ളതും ഒരുമിച്ച് വെക്കും പിന്നെ രാത്രില് നമ്മള് കഴിക്കാൻ നേരത്ത് അത് ചൂടാക്കി എടുക്കാറാണ് കൊറച്പേരല്ലേ ഒള്ളൂ അപ്പൊ രണ്ട് വട്ടം ഉണ്ടാക്കണ്ട വച്ചിട്ട് ണ്ടാക്കും നിട്ട് പിന്നെ മഴക്കാലൊക്കെ അല്ലേ അപ്പൊ ഭയര തണുപ്പല്ലേക്കാര അപ്പൊ കഴിക്കും
ആ്ആഹ കഴിക്കുന്ന ടൈമില് ചൂടാക്കിയേക്കാല്ലേ
സ്കൂള് ഇല്ലാത്ത കൊണ്ട് എല്ലാ പണികളും ല്ലായിട്ട മറ്റേത് സ്കൂളൊക്കെ ഉണ്ടാവ്മ്പോ അവർക്ക് ഭക്ഷണം കൊണ്ടോ ക്കുമ്പോത്തന് പത്ത് മണി ആകുമ്പോത്തന്നെ എല്ലാ പണികളും കഴിഞ്ഞ് റെഡി ആയിരിക്കാറാണ്
ആ സ്കൂള് ഇപ്പൊ എവിടെ അടുത്താണോ സ്കൂള്
ആ ഒരു കിലോമീറ്റർ പോണം ഒരു വീടിനും അതങ്ങനെ കേറ്റിവിടും റാണ്
ആ ആ ഞങ്ങള് തന്നെ ഇവിടെ അടുത്തൊക്കെ തന്നെയാണ് സ്കൂൾ മദ്രസ ഒക്കെ അടുത്തടുത്താണ്
അടുത്തടുത്താണ് അല്ലേ നിങ്ങക്ക് വണ്ടിയിലന്നെയല്ലേ പോകവാതെ അങ്ങനെ കൊണ്ട് വിടാറാണോ
ഇല്ല ഇവിടെ ഓല് നടന്ന് പോവും അത്ര ദൂരം ഒള്ളൂ
ഉം
ചെലപ്പോ ഇവിടെ ഹസ്ബൻഡും ഒക്കെ ഇണ്ടന്നുണ്ടെങ്കി അങ്ങനെ വണ്ടിയില് ആ അസ്ബൻഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാക്കി കൊടുക്കു ഉം നടന്ന് പോവാല്ല ദൂരള്ളൂ. ഉം
വേറെന്തൊക്കെയാ
വേറെന്തൊക്കെയാ അങ്ങനെ പോണുണ്ട്.
ഉം പിന്നെ ങ്ങള് ഡ്രസും കാര്യ ര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കാറ്.
ഡ്രസ്സ് ങ്ങള് ഇവിടെ അങ്ങാടിണ്ട്. കൊറച്ചണ പോയിട്ട് അവിടന്ന എടുക്കല്.
ഉം പിന്നെ ഓൺലൈൻ ഷോ അങ്ങനെ എടുക്കാറുണ്ടോ.
ഓൺലൈനില് ഞാൻ വല്ലാതെ നോക്കിട്ടില്ല. ഞാൻ കൊറേക്കെ കാണും അപ്പൊ പിന്നെ ഇനിക്ക് ഞാൻ കൊറച്ച് തടിണ്ടായോണ്ട് ന്റെ മേത്ത്കണ്ട് കിട്ടുവോ കിട്ടുവോ എന്നൊക്കൊരു
ആ ആ ഞമ്മള് ഓൺലൈനായിട്ട് സെലക്ട് റ്റിതാലേ നമുക്കത് യൂസിയ്യാൻ പറ്റാതാവോന്നുള്ളൊരു ടെൻഷൻ അങ്ങനെ യൂസീത് നോക്കിട്ടുണ്ടാകില്ലല്ലേ. ആ മറ്റേ നമ്മള് ഷോപ്പ് പോയിടു ക്കാണെങ്കി ഞമ്മക്ക് പറ്റിയിട്ടില്ലന്ന് തിരിച്ചുെടുത്താൽ നമുക്ക് വേറെ എടുക്കാലോന്ന്
അതെടുത്താ ഉം അതെടുത്താ മതിയല്ലോ.
വേണങ്കി ഇട്ട് നോക്കിയിട്ട് നമുക്ക് സൂട്ടാണ് എട്ത് പോരാലോ. അപ്പൊപ്പിന്നെ അങ്ങനെക്കാരം കൂടുതൽ നോക്കിയിട്ടുണ്ടാവല്ലെ.
ആഹ് നോക്കി എടുക്കാറാണ് കൂടുതല്.
ആ ആ പിന്നെ ചെടികളൊക്കെണ്ടോ.
ചെടികള് ആ ഇമ്മണ്ടാകും ഇവിടെ ചെടികള്. ഞാൻ ഇൻക്ക് ചെടിനോടൊന്നും വായ വല്യ താല്പര്യല്ല.
ഏ
അങ്ങനെ ചെടി അങ്ങനതീനോടൊന്നുനിക്ക് മേത് ചളിയാവുണതൊന്നും ഇനിക്കിഷ്ടല്ല.
ഈഹ് പച്ചക്കറിനോട് ഒരു താല്പര്യം കുറവായിരിക്കുംല്ലേ.
പച്ചക്കറിയോട് ന്നൊക്കെ പറഞ്ഞ പിന്നെ ഉപയോഗിക്കാലോ ഇതിന്ന്‌റഞ്ഞാല് ഉം പിന്നെ നമ്മക്ക് കൂട്ടാൻ പറ്റൂല. ആ ഉം ചെടി വെറുതെങ്ങനെ കാണാനല്ലേ. താല്പര്യല്ല. ചെലർക് ഇഷ്ടാണ്. ഹും
പിന്നെ മഴ അറിയുള്ളൂ
ഏഹ്
മഴക്കാലത്ത് ഭംഗിക്കുറവുണ്ടാവും. വേനൽക്കൊക്കെ അത് പൂത്തതുമ്പോല്ല ഒരു ഭംഗിയാണ്.
ഭംഗിയാണ് ഭംഗിയാണ് കാണ്നതൊക്കെ ഇഷ്ടാണ് ഉണ്ടാക്കണ ഞൻണ്ടാ ക്കിയാൽ നേരാവൂല എനിക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്തേണ്.
ആഹ് കേട്ട അത്ങ്ങനെ നന്നായിരിക്കണം കേട് വരുമ്പോ നമുക്കൊരു ധൈര്യായിട്ട് തോന്നല്ലേ ഉം
അവിടെ ചെടിയൊക്കെണ്ടോ എന്നിട്ട്.
ആ അത്യാവശ്യത്തിന് ചെടികളുണ്ട് പച്ചറികളുണ്ട് എല്ലാം ഇണ്ട് അ നമ്മള് സ്കൂള് പോകുമ്പോ കുട്ടികളെ പിന്നെ ഹോളീസ് ന്നുള്ള രീതിൽ അങ്ങനെ തീരുന്നതാണ് അതുമക്കൊക്കെ അതാണ്
എത്രായിന്ന് ഒന്ന് നോക്കുവോ. ഇതില് ഒരു കോളങ്ങനെ വരുണുണ്ട്.
നൽപ്പത്തഞ്ച്
ആ അതല്ലേ നമ്മളെ ഈ കാര്യന്റെതില്
ആ ആ ഇപ്പ ടൈമ് ഒമ്പത് നാല്പ്പത്തിയഞ്ചായിട്ടുണ്ട്. ആ നിങ്ങളെ കോള് കോള് വെരുന്ന സൗണ്ട് എനിക്ക് തോന്നുന്നുണ്ട്.
ഉം
പിന്ന വീട്ടിത്തിപ്പ ജോലികളക്കെ ഏകദേശ ആയോ
എങ്ങനെ?
ഉച്ചേക്കല്ലേ ആ നുറുക്കിക്കൊണ്ടിരിക്ക്വണ് ഉം ഉം ന്ന ന്ന ശേ എത്ര ആയാവല്ലേ? ഓ കേക്കണില്ലേ? ഹലോ ഹലോ